ഹലോ ആഹ കേക്ക്ണ്ടോ? ആഹ എന്ത പാട്?
നല്ലത്.
ആ ഫുടൈച്ചോ?
ല്ല ല്ല നിങ്ങളയച്ചോ?
ഇല്ല കഴിക്കാൻടൈമാവുന്നള്ളു.
ആഹ് ആഹ്
പഠിക്കാ?
ആഹ്
എന്തിന പഠിക്കണെ?
ഞാൻ ഡിഗ്രിക്ക്.
ആഹ്
ങ്ങാളോ വർക്ക് യ്യാ?
അല്ല ഞാൻ ഫസ്റ്റാഡിഗ്രി ഫസ്റ്റിയറാ?
അല്ല ഞാൻ സക്കന്റിയർ.
ആഹ് ഉം വീട്ടിലാരൊകണ്ട്.
വീട്ടില് ഉപ്പ ഉമ്മ പിന്നെ രണ്ട് സിസ്റ്റേഴ്സ്.
ആഹ് ആലൊക്കെ പഠിക്കാ - -
അല്ല സിസ്റ്റേഴസിന് രണ്ടാളെ കല്യാണം കഴിഞ്ഞ ഒരാള് വർക്ക് യ്യാ രണ്ടാള് വർക്ക് ചെയ്യ ഒരാൾ ടീച്ചർ ആയിട്ട് ഒരാള് ഹോസ്പിറ്റല
ആഹ് ക്ലാസ്സൊക്കെ എങ്ങനെപോന്നു
കൊയപ്പല്ല.
ആഹ്
പ്ലസ് ടു ഏതാസ് എടുത്ത്ള്ളേ?
ഞാൻ കോമേഴ്‌സ്.
ആഹ്
നിങ്ങളേതേയിര്ന്ന്?
ഞാൻ കൊമേസ്.
ത് കമ്പ്യൂട്ട്രാ.
എല്ലല്ലാ ഞാ മാക്സ്.
ആഹ്
ഇങ്ങ കംപ്യൂട്ടറ
ആഹ് ഞാൻ കമ്മിട്ട്രാ.
ആഹ്. ഇത് കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ?
ഞാൻ ഡിഗ്രിഇട്ക്കാന്നാണ് ചാരിക്ക്‌ണെ
ഏത് ബീക്കോമോ?
ബി കോം അലേം ബി ബി എ.
ആഹ്
ഇങ്ങളേ താ?
ഞാൻ ബി സി എ.
ആഹ് എങ്ങനെണ്ട് പഠിക്കാനോക്കെ?
കൊഴപ്പല്ല മാത്സ് എടുത്തൊണ്ട് വല്യ ടഫ് ഇല്ല
മാകസ ഇഷ്ടല്ലേ.?
മേക്സിഷ് ആദ്യോന്നും ഇഷ്ടല്യായിര്നില്ല ഇപ്പോൾ വലിയ കൊയപ്പല്യ പ്ലസ്ടു ആയപ്പോൾ പിന്നെ വെല്യ കുഴപ്പല്യാണ്ട പൊയി.
ആഹ്.
എൻ കോളേജ്ക്കെ.
കോളേജ് കൊഴപ്പൊന്നുല്യാ.
ഏഹ് ആദ്യം പ്ലസ് ടു കൂടെ പഠിച്ചോലുണ്ടോ?
ആ ഓഹേം കൊറച്ച് പേരുണ്ട്. സെയിം ക്ലാസ്സിൽ ഒരാൾ മാത്രോള്ളൂ ബാക്കി എല്ലാരും വേറെ വേറെ ഡിപ്പാർട്ട് മെന്റാ.
ആഹ് ഉം പിനേ പ്ലസ് ടു ഇന്റെ വീട്ടിൽ ഒരു അനിയനും ഒരു അനീയാത്തിം. പിന്നെ വാ പ്പമ്മ
അവരൊക്കെ എത്രേല്ലാ?
ആ അനിയാന് ഇപ്പോ സിക്സ്ത് പഠിക്കാണ്. ആ അനിയത്തി ഇപ്പ എൽ. കെ. ജി യില്.
എല്ലാരും ഒരു സ്കൂളാ?
അല്ലല്ലാ മൂന്നും മൂന്ന് സ്കൂളാ.
ആഹ.
ആ നിയൻ പഠിച്ച സ്കൂളിൻ്റെ ൻച്ച് ഞാൻ പഠിക്ക്‌ണ സ്കൂളിൻ്റെ ഒരു ബാത്താണ് അനിയന്റെ സ്കൂള്. ഒൽത് ഹൈസ്കൂൾ ആകിട്ട് അങ്ങനെ രായിരസെക്കൻഡരൂ ആ് ജസ്റ്റ് ഒരു മ് റോഡുർച്ച് കട്ക്കാള്ള ഗ്യാപ്പ്.
ആ ആ ലൈൻ ബസിനാ പോവാ?
അല്ലല്ല--ഞങ്ങൾക്വ്ടെഅടുത്ത ജസ്റ്റ്‌ ഒരുക്കേറ്റം കേറിയ കുറച് കുറച്ചൊള്ളു ഒന്ന് നടക്കല്ലേ ദൂ ഒരുൂൾ ഫ്രണ്ട്സക്കായിട്ടഅങ്ങെനേ നട് ന്ന് പോവും.
ഓ
ഇഹ്ഹും ന്റനിയത്തിവിടെ എൽ പി സ്കൂളിലാണ് എൽ കെ ജിയില്.
ആ ആഹ്
എല്ലാരു ഒരു സ്ക്കുള്ളാണ് പഠിച്ച് വെര്നെ പ്പപ്പാ അനിയനിപ്പറങ്ങിയപ്പോതിന് അനിയത്തിപ്പ അനിയന്റ്സ്കൂൾക്കേറി.
ആഹ ആഹ
അല്ല മൊത്തംവിടെ അടുത്ത് തന്നെയാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എൽ പി യു പി ഒക്കെ
ആഹ്
ഹും പിന്നെ എൻ നിങ്ങക്ക് അനിയനൊന്നുല്ല
ഇല്ല ഇല്ല എനിക്ക് രണ്ട് താത്താരാ
ആ മഴ ഉണ്ടേര്ന്ന് ഇപ്പ കൊറവാ ഇനി മിക്കാറും പാതിരാത്രിയാവും രാവിലെ മുതലല്ല മഴ ആയരുന്നു
രാവിലെ ക്ലാസ്സിനൊക്കെ എപ്പ്ളാ പോവാപ്പോ
ക്ലാസ്സിന് ഒരു എട്ടര ടൈം ആമ്പോൾ എർങ്ങും ഒമ്പെണിക്ക് തൊടങ്ങും
ഓ
അവിടെ മയണ്ടോ
ഇവിടെപ്പല്ല ഇതുവരെ ഇണ്ടായിരുന്നു
ആഹ് പ്ലസ് റ്റുവിന് മാർക്കിണ്ടായിരുന്നോ
പ്ലസ് ടു കൊഴപ്പല്ല സെവന്റി ഫൈവ് പെർസെന്റേജിണ്ടായിരുന്നു
ആഹ് നിങ്ങക്ക് ഗവൺമെന്റിട്ടിയോ
ഇല്ല ഇൻക്ക് എന്താ ഞാൻ അലോട്ട്മെന്റ് വഴി കയറിയത് വേറെ സ്ഥലത്തയിരുന്നു അവിടെ പിന്നെ അതിങ്ങനെ യൂണിവേഴ്സിറ്റിടെ സെന്റ്രായോണ്ട് വെല്യാണ്ട് ആൾക്കാരില്ല കുട്ട്യാളൊന്നുല്ലാരും കോളേജ് കോളേജ് പഠിക്കുമ്പോ പൊതുവെ എല്ലാർക്കുണ്ടാവല്ലോ കോളേജ് ഇങ്ങനെ ആവണം നൊക്കെ ഇ പ്പം ഇത് സെന്റ്രായോണ്ട് ഒരു നമ്മ സാധാരണ ട്യൂട്ടോറ്യെൽ ഒക്കെ ഇണ്ടാവില്ലേ അത് ആഹ് അതുപോലൊയിരുന്നു അപ്പൊ പിന്നെ സ്റ്റുഡന്റ്സൊന്നുല്ലാത്തോണ്ട് ഞാടെ ഒറ്റക്കാരുന്നു ഗേളായിട്ട് ഞാൻ മാത്രേ ഇണ്ടാരുന്നൊള്ളൂ അപ്പൊ ഇപ്പൊ വീടിന്റെ ആഹ് ആ ആ ബോയ്സ്ന്ന് പറയാൻ നാലാളൊള്ളോ അത് യു സെൻ്റ്രല്ലേ യൂണിവേഴ്സിറ്റിടെ അപ്പൊ പിന്നെ ഉപ്പാക്ക് താല്പര്യല്ല പിന്നെ ഇക്കും പൂവാൻ ചടപ്പു നാലാ ആകെ ഒറ്റക്കായപ്പോ അപ്പൊ പിന്നെ ഇപ്പ ഇവിടെ ഇപ്പൊ വീടിന്റെ അടുത്ത് ഒരു പതിനഞ്ച് മിൻറ്റ് പോവാള്ള ദൂരം അപ്പൊ ഇവിടെചേർന്നു
ആഹ് എല്ലാ എന്താ പറയാ ഇങ്ങൻട്ട് ഇങ്ങളെ കൂടെ ഇപ്പെല്ലാരുല്ലേ ഫ്രണ്ട്സ്
ആഹ്
പിന്നെ ഈ സെവന്റി ഈ സെവൻറി ഫൈവ് ആ ഒരു പെർസെൻറേജ് മതി നമ്മക്ക് ഗവൺമെന്റിട്ടന അയില് കിട്ടോ
ഗവൺമെന്റ് ഗ ഗവൺമെന്റിൽ കിട്ടില്ല ഗവൺമെന്റിൽ നയന്റി ഫൈവെന്നെ വേണം
നമ്മള് എന്താ മറ്റേ
ഗവൺമെന്റിൽ കിട്ടാണ് ഇന്നിണ്ടെങ്കി മാത്രാണ് അമക്ക് ഫീ വേണ്ടാത്തുള്ളു പിന്നെ പ്രൈവറ്റ്ലെന്നെ ചെല കോഴ്സിന് നമുക്ക് സെംഫീ ഉണ്ടാവില്ല
ആഹ്
സെം ഫീണ്ടാവും ഇപ്പ ബി സി എക്കെന്നെ ഇന്റെ വീടിന്റടുത്ത് വേറൊരു കോളേജിണ്ട് അവിടെ സെംഫീയില്ല പക്ഷെ ബാക്കിള്ളെയ്നൊക്കെണ്ട് ബികോമിനൊക്കെ സെവെൻ പിണ്ട് എട്ട് ഒമ്പത് പത്ത് അങ്ങൻത്തൊരു റേഞ്ചില്
നമ്മുക്ക് ഗവൺമെന്റ് ഇല്ലാതെക്കെ വരാൻ വേണ്ടീട്ട് ഇപ്പ എങ്ങനെ റൈറ്റ് ഒക്കെ വരുന്നു ക്യാഷ്
അത് നറീമ്പോ ഓരോ കോളേജിലും ഓരോ കോഴ്സിനും കൂടും ഇപ്പൊ നമുക്ക് നമ്മടെ ഇതിന എന്താച്ചാല് കോഴ്സിന്റെ കൂടെ നമ്മള് ആഡോൺ ഒക്കെ എന്തേലും ചെയ്യിണ്ട്ന്നിണ്ടെങ്കി ഒരു ലക്ഷത്തി സംതിങ് ആം ഒരു സെമിന് വരാ ഒരു വർഷത്തിന് വര നമുക്ക് ചിലപ്പോ
ആഹ് ഇങ്ങള് ചേർന്നപ്പോ നക്ക് എത്രെ ഇണ്ട്
ഞാൻ ഈ ഏഡോൺ എടുത്തിട്ടില്ല. എനിക്ക് എഡോൺ ഇല്ല ഇ സാധാ ഡിഗ്രി മാത്രേ ഉള്ളൂ. ഇക്ക് ഒരു സെമ്മിന് വരുന്നത് ഏഹ് ഇരുപത്തി പത്തൊന്ന്
ആഹ്
അത് പ്രൈവറ്റ് ആയണ്ട ഗവൺമെന്റിില് പൊതുവെ കുറവാണ് ഈ ഞാൻടുത ത് ബി സി എ കുറവാ പൊതുവേ ഈ നമ്മളെ നാട്ടില് കൊറവാ നാട്ടിൽ ആഹ് പെർസെന്റേജ് എത്ര വേണ്ടെരുന്ന് വലിയപുടുത്തല്ല. ഓരോ കോളേജ് അനുസരിക്കും പിന്നെ മെറി ഞാൻ അലോട്ട്മെന്റ് വഴി നമുക്ക് കിട്ടാലോ അത്. ഗവണ്മെന്റിൽ കേറണം എന്നുണ്ടന്നുണ്ടെങ്കി അത്യാവശ്യം മാർക്ക് വേണ്ടി വരും.
ആഹ് ഞാൻ ചോയിച്ചി എന്റെ ഒരു കസിൻ ഉണ്ടോ പ്പം പറോക്ക് കോളേജിലാണ്. നല്ലോ പഠിക്കും. അപ്പോ ഒന് പറഞ്ഞ അങ്ങോട്ട് അങ്ങോട്ട് കേറിക്കോ അപ്പ വേറൊരു കസിന ഓ പറോ കോളേജില പോൾ പറേന്നെ അങ്ങട്ട് കേറെണ്ടാന്നു രണ്ടാള് രണ്ട് അഭിപ്രായം പരണ്.
ആഹ്
പറോ കോളേജിക്ക് നല്ല ഇത് വേണം തൊണ്ണൂറ്റിയെട്ടോ അങ്ങനെ ഫുള്ള് കിട്ടണം ഏകദേശം.
ആഹ് പിന്നെ ഇണ്ടാവും ചിലപ്പോ പൈസ കൊടുത്ത കയറത് പ ക്ഷെ നല്ല പൈസ ഒരു പറയണ്ടവ ഡൊണേഷൻ വേറെ കൊടുക്കേണ്ടി വരും സെംഫി നമ്മള് വേറെ കൊടുക്കേണ്ടി വരും.
ഞാൻ ഡിഗ്രി പോവച്ച ആദ്യം ആദ്യം വല്ല കോഴ്സ് എടുത്ത് പോവ ച്ചു പിന്നെ എല്ലാരും പറഞ്ഞു ഡിഗ്രി പൊയ്ക്കോ സർട്ടിഫിക്കറ്റ് ന് വാല്യൂ ഉണ്ട്. പിന്നെ അ പോലെ തന്നെ എന്താണ് നമുക്ക് റിഗ്രറ്റ് അടിക്കും പോയിട്ടില്ലെങ്കില്ന്ന് കുറെ ആൾക്കാര് കസിൻസ് ആയിട്ടും. ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോവാത്ത ഓല് അങ്ങനെ ഓരോന്ന് പറ പിന്നെ പോവാ വി
ഇപ്പൊ ജോബി വക്കൻസി നോക്കുമ്പോ തന്നെ നമ്മ ഡിഗ്രിടെ സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് കിട്ടല് ഇപ്പോ നല്ല റിസ്ക് ആയിക്കണ്. പോരാത്തനി ഇപ്പൊ ഒരു ഏ ഐ കാലഘട്ട ആയൊണ്ടും നല്ല പണിയാ കിട്ടാന്. ഡിഗ്രി ഇണ്ടായിട്ട് പോലും കിട്ടണില്ല. പി ജി ഇണ്ടെങ്കി തരാന്നൊക്കെ പറയാണ്.
അതാണിപ്പോ എല്ലാരും പറയണ ഇന്നോട് പറഞ്ഞെ എന്താ പ്ലസ്ടു കയിഞ്ഞ് ഡിഗ്രിക്ക് തന്നെ പോയിക്കോ അതാണ്ിപ്പ ഡിസ്റ്റന്റ് ആയി എടുക്കനെക്കാളും കുറച്ച് നല്ലതന്നെ ആവും.
ആ ഡിസ്റ്റന്റ് എടുക്ക അല്ല ഡിസ്റ്റന്ററ് ആയിട്ട് എടുക്കുമ്പോ എന്താ വെച്ചായിഞ്ഞ നമുക്ക് കോളേജ് ലൈഫ് ണ്ടാവൂല കോളേജ് എന്താ നമ്മക്ക് അറിയാൻ പറ്റില്ല.
ആ ആ
സ്കൂൾ സ്കൂൾ കഴിഞ്ഞ പിന്നെ കഴിഞ്ഞ് നമ്മള് പോക്കും അതൊക്കെ നിക്കും പിന്നെ
അ ഒന്നാമത് പ്ലസ് ടു ആകെ പോയി കെട്‌ക്ക ഒരു വൈബ് ഒന്നുല്ല.
ആ
പ്ലസ്‌റ്റു നമ്മള് ടെൻത് നല്ല അടിപൊളിയായിര്ന്ന് നമ്മള് എയ് ഫ്രണ്ട്സ്ണ്ട് എ ഫസ്റ്റ് സ് മുതലേ ള്ളതാ ഞങ്ങള് ഇപ്പൊ ഞങ്ങള് ടെൻത്തിൽ എല്ലാരും ഒപ്പരം ഇര്ന്ന് അടിപൊളിയായിട്ട് നല്ല എൻജോയ് ചെയ്ത് നല്ല കളിച്ച് നടന്ന്ക്ക്ണ് പ്ലസ് വണിക്ക് കയറിപ്പോ ന്ന് പറഞ്ഞാല് ഞങ്ങള് പ്ലസ് വൺ പ്ലസ് ടു ഭയങ്കര സ്ട്രിക്റ്റ പിന്നെ എന്നാല് ആഹ് ഞങ്ങള് നമ്മുക്ക് ഓരോരുത്തർ ഓരോ ഇഷ്ടങ്ങളല്ലെ അപ്പൊ ഓരോത്തർ ഓരോ ഡിപ്പാർട്ട്മെന്റക്ക് അങ്ങനെ മാറി. ചെലർ സയൻസ്‌ക്കായി അങ്ങനെ ഓരോരുത്തർമാറിപ്പം നമ്മള് ഇന്റർവെല്ലിനും ലഞ്ച് ബ്രേക്കിനൊക്കെ കൂടുന്നല്ലാതെ നമ്മ ക്ലാസ്. ഇരിക്കുമ്പോല്ല വൈബ് ഇല്ല ക്ലാസ് ആണെങ്കി ഒന്നിനും പറ്റാതെ ഒര് ക്ലാസും ബോയ്സ് ഒക്കെ ഭയങ്കര ഷൈ ആയിട്ട് ആ ആരോടും മിണ്ടുല ഒരു വൈ ക്ലാസ്ന്ന് അപ്പൊ പിന്നെ ങ്ങനെ വിചാരിച്ച് അതോ അതോ കി ട്ടില്ല എല്ലാരും പറയും പ്ലസ് ടു ലൈഫ് അടിപൊളിയാണ്.
ആ ചെല ചെലോർ ചെലോർ ക ചെലോർ പറയും അടിപൊളി പ്പിക്കിട്ട് ടെൻത്ത് എനി അടിപൊളി കാരണം ഞാന് ഫസ്റ്റ് ഫസ്റ്റ് ആ ടെൻത്ത് വരെ ഞാൻ ഒരു സ്കൂളിലാ പട്‌ച്ചെ അപ്പൊ ന്ക്ക് അത് വരെ ഒരേ സ്കൂ ഒരേ. ഒരേ ആൾക്കാര ന്ക്ക് അത്വരെ ണ്ടായിര്ന്നത് പെട്ടെന്ന് അവ്ട്‌ന്ന് ങ്ങട് മാറിയാപ്പോ ഒരു മാതിരിയായ്ര്ന്ന്. പിന്നെ പോരാത്തെയെന് ഞാൻ നല്ല കൊറ്ച്ച് ലോങ് ആയിര്ന്നു ന്ക്ക് വിട്ടീന്ന്. രണ്ടു ദിവസൊക്കെ കേയറിട്ട് പോണം സ്കൂളിൽ പോണം ന്ന്ണ്ടെങ്കിൽ അപ്പൊ അതി അതുപോയോണ്ട് അത് അതായോണ്ട് പോവാ ഒരു മടി പിന്നെ ഇഷ്ടലായ്ക ഒക്കെ തന്നെയെര്ന്ന് അവിട
ആ വിടെ പോന് ഫ്രണ്ട്സ് എല്ലാവാരും ഉണ്ട് പക്ഷ ന്നാലും നമ്മളെല്ലാരും ക്ലാസ്ൽക്കണം അത് കിട്ടുന്നില്ല പിന്നെ പർഞ്ഞാൽ ഞാൻ അങ്ങട്ട് പോയി മണ്ടൂല ആരെട്‌ത്തും അ അങ്ങനെ ഒര്ത്ണ്ട്
ആ
ഫോണിൽ കൂടെ പ്പം ഇങ്ങനെ സംസാരിക്കാണെന്നുണ്ടെങ്കിലും നമ്മക്ക് അങ്ങനെ അങ്ങട്ടും ഇങ്ങട്ടും അറിയുല്ല നമ്മളെ കാണൂല്ല ന്ക്ക് നേരിട്ട് കണ്ട ഞാൻ സംസാരിക്കും കുറെേ നേരം മിണ്ടാണ്ടിരിക്കും പിന്നെ കമ്പിനിയായ ഓക്കെ ഞാൻ സംസാരിക്കും ആ അങ്ങട്ട് ഇന്ക്ക് പക്ഷെ കാണാണ്ട് വിചാരിക്കും ന്ക്ക് ഭയങ്കര ജാടയാണ് പക്ഷെ ന്ക്ക് അങ്ങട്ട് പോയി എങ്ങനെ സംസാരിക്കണ്ട അങ്ങനത്തെക്ക ഒരു തോട്ടാ.
ആ ആ
എന്നാ ഓക്കെ ട്ടോ
ആ ആ